ഹലോ ഹലോ ഹലോ ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം ആഹ് കേക്കുന്നുണ്ട് അങ്ങട്ട് കേക്ക ആഹ് കേക്കുന്നുണ്ട് അങ്ങട്ട് കേക്കുന്നില്ലേ
ഹലോ
ആഹ് അങ്ങട്ട് കേക്കുന്നില്ലേ ആഹ് കേക്കുന്നില്ലേ ആഹ് കേക്കുന്നു ആ കേൾക്കുന്നുണ്ട് അങ്ങട്ട് കേക്കുന്നില്ലേ കേക്ക്ണില്ലേ ഹലോ ഹലോ കേക്ക്ണില്ലേ ആഹ് കേക്ക്‌ണില്ലേ അങ്ങട്ട് ഹലോ
ആഹ്
അങ്ങട്ട് കേക്ക്ണില്ലേ
എന്തുപറ്റി കേക്കണില്ലല്ലോ
ഇല്ലേ ഹലോ ഹലോ
ആഹ് കേൾക്ക്ണ്ടാ
ആഹ് കേക്കുന്നുണ്ട് അങ്ങട്ട് കേക്ക്ല്ലേ
ഇല്ല ഇപ്പളേ കേക്ക്ണാെള്ളൂ ഞാൻ ഫസ്റ്റ് പറയ്ണ്ട് അലോ എന്നർഞ്ഞ്
ആഹ് ഞാം ഫുള്ള് കേട്ടിട്ട്ണ്ട് ങ്ങെള് ഒന്ന് അങ്ങട് പറയ്ണൊന്നും കേക്ക്ണില്ലാ
ആഹ് ഇൻക്ക് കേക്ക്ണില്ല്യാ
ആഹ് എന്തെക്കെണ്ട് വിശേഷം
സുഖാണ് എന്താ അൻ ഇല്ല്യാ ആവ്ണാെള്ളു
ആവ്ണാെള്ളു ലേ ആഹ് എന്തൊങ്കിം സ്പെഷ് യാ മക്കക്ക് കൊട്ത്തു മക്കള്പ്പത് ഒരാള് തിന്നാണ്ട് ക്കാണ് ഒരാൾ തിന്ന് കഴിഞ്ഞിട്ട്ണ്ട്
ആഹ് ഇന്ന് ഞങ്ങ പൊർത്ത് പോയ്നി ഞാനാെര് സാനം വാങ്ങാം വാണ്ടീട്ട് അ പ്പം ഞാന് മന്തി വാങ്ങീന്നു അത്ണ്ട് ഉച്ചക്ക് അങ്ങെനെ പാെർത്ത്ന്ന് ആഹ്
ഇന്ന്പ്പം ഞങ്ങക്കൊര് നീർച്ചണ്ട് നീർച്ചന്റെ ചോറ് കിട്ടീട്ട്ണ്ട്ന്ന്
ആഹ് ബെടിണ്ട് ബെടെ അയ് അരി എർച്ച്യാണ്
ആണ്ലേ ഇവെടെ ഞങ്ങക്ക് ചോറാണ് അപ്പം ഞങ്ങക്ക് റൈ റൈസ് മാത്രം ചോറ് മാത്രാണ് അയ്ക്ക് എർച്ച്യൊന്നുല്ലട്ടോ
ആഹ് ഇവെടെ ചോ മറ്റേ സാധാ അരി മറ്റേ ബിര്യാണി അരിയല്ലാ പിന്നെ കോയാെയ് കോയി പച്ച
ആഹ് ആഹ് അയ്ശെരി അങ്ങെനേണ്ലേ
ആഹ് ആഹ് ഓരോ നാട്ടിലു ഓരോ ചെ എല്ലാ വേവിച്ചെതെല്ലാ ആഹ് ആഹ് കോഴി
ഇല്ല ആഹ് ആഹ് അയ്ശെരി ആഹ് ആഹ് അങ്ങെനേൺലേ കൊട്ത്തെ ഞങ്ങളെ ഇന്റെ വീട്ട്ലെന്നു സങ്ങതി അങ്ങെൻത്തെ ഇല്ലട്ടോ ഈ ഒര് നീർച്ചല്ലേ ഇന്നത്തെ നീർച്ചാ
ആഹ് ആഹ്
അത് ഇന്റെ വീട്ടിലില്ലാ
ആഹ് ചെലെ നാട്ടിലൊന്നുംണ്ടാവൂലെയ്ക്കാരങ്ങെനെ
ആഹ് തെണ്ടി തരായ്‌ ആഹ് ആഹ് ഇണ്ട്ലേ ആഹ് അയ്ശരി
ത് മറ്റേ ബിര്യാണ്യാവും ചെലോട്ത്ത് നെയ്ച്ചോറും പോത്തു ആവും നെയ്ച്ചോറും കോയ് ആവും അങ്ങനെ പലോട്ത്തും പലേ ഇബെടെ ഞങ്ങള അട്ത്തെന്നെ വേറൊരു മഹല്ല്ണ്ട് അയ്ല് അര്യാണു പിന്നേ അരിപ്പാെടിണ്ടാവൂലേ
ആഹ് ആഹ് ആഹ്
അരിപ്പൊട്യാണ്
അയ്ശെരി ആഹ് യാ അങ്ങെനേണ്ലേ ഇനി എപ്പ്ളാ കൊ കൊ പോവാ ഭക്ഷണക്കെ കഴിച്ച് എപ്പ്ളാ പൊ‌ കെട്ക്കാ
ആഹ് വാ പയ്നൊന്നണ്യൊക്കാവും കടീന്ന് ഹസ്ബന്റ് ഉം ഉം ഹസ്ബന്റ് വന്ന്ട്ടില്ലേ
ആഹ് ആഹ് അയ്ശരി ഉം
വെര്ണെങ്കി പത്തണി കഴിയും ആഹ് കഴിഞ്ഞ് പതിനാെന്നണ്യൊക്കെ കയ്യും
ആഹ് ഞങ്ങക്ക് ഇവടെ പിന്നെ എട്ടര ആവുമ്പോത്തിനു ഹസ്ബൻഡ് എട്ടരയല്ല ഒരു എൺപത് എ ട്ടെമുക്കാൽ ഒമ്പത് മണിന്റെ ഉള്ളിലായിട്ട് ഹസ്ബൻന്റ് വരും പിന്നെ കൊറചേരം പി ന്നേ കുട്ട്യേളായിട്ട് കളിച്ചും കുട്ടിയ പിന്നെ ഇങ്ങനെ വന്ന് ഒരു പത്ത് മണിയാവും ചോ മക്കക് ക് പിന്നെ നേരത്തെ ചോറ് തിന്നാഞാൻ കൊടുക്കും. പിന്നെ ഞങ്ങള് തിന്ന്ണ നൊന്നണിക്കാവും ഉം ഓഹ് ഉമ്മീം ബാപ്പിം പിന്നെ വീ ട്ട്ലൊരെളച്ചനും ഓന് വൈഫും ഒക്കെണ്ട്. ഓല് പിന്നെ ഒപ്പം എല്ലാവരും ഒപ്പം ഒരുമിച്ച് കഴിക്കും. പിന്നെ ഞങ്ങൾ പിന്നെ ഓല്കെല്ലാരും ഭക്ഷണം കഴിച്ച് കഴിഞേന്റെ ശേഷം പിന്നെ എല്ലാർക്കും ഇരി ഒരുമിച്ച് ഇരിക്കാന്ല്ലൊരു സ്പേസ് ഇല്ലേയ്. അപ്പൊ പിന്നെ ഓര് ഭക്ഷണം കഴിച്ചേന്റെ ശേഷം
നിങ്ങള
ഇല്ലല്ല ഞങ്ങ് ഇല്ല വേറെ പോയില്ല. ഞങ്ങക്ക് അവടെ സ്ഥലൊക്കെ വാങ്ങി. പിന്നെ അങ്ങനെ ഇണ്ട്. തറക്കെ ഇട്ടച്ച്ണ്. ആയി ഇതരെ ഒന്നും ആയിറ്റില്ല. തറമ്മലാണ് നിക്ക്ണത്. ഉം ഒരാള്ണ്ട് ഔഹ് ഓൽക്കെ വെൽതാണ്. ക് രണ്ട് മക്കള്ണ്ട്. അങ്നെ. ഇവടെ അങ്ങനെണ് അപ്പൊ ഓര്പ്പ നേരത്തെ കഴിച്ചു കഴിഞ്ഞാ പിന്നെ അയ്ന് ശേഷം പിന്നെ ഞങ്ങൾ കഴിക്കും. ഉം പിന്നെ ഇപ്പൊ മാങ്ങ സീസണൊക്കെ അല്ലേന്യോ, ആഹ് മാങ്ങ സീസണൊ ക്കല്ലേണൊ മാങ്ങൊക്കെ ഇഷ്ടം പോലെ കിട്ടാണ്ടായ്ന്യോ?
മാങ്ങൊക്കെ അങ്ങനെ അവ്ട്ന്നും ഇബട്ന്നൊക്കെ, ഞമ്മളെ വീട്ടിലില്ല്യ.
ഇല്ല ആഹ് ഇവടെ അങ്ങൻ തന്നെ.
ആഹ് ഓരോരുത്തർ കൊടുന്ന് തരും. ആഹ് പിന്നെ മൂത്തച്ഛന്റെ വീട്ട്ന്ന്, മൂത്തച്ഛന്റെ വീട്ട്ല്ണ്ട്. മാങ്ങിം ചക്കിം അപ്പ ഇന്ന് കൊട്ന്ന്ട്ട്ണ്ട് ഓല് അറ്ത്തത് നെലത്ത് തട്ടിക്കാതെ അർ ത്തത്ണ്ട്. അത്ഞ് പൊവ്ത്ത്ട്ട് വാണം ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ പൊവ്ത്ത്. അങ്ങനെ പലേ മോഡലും ഉണ്ട് അവ്ടെ. പല ഐറ്റ്വേ. പിന്നെ ച ക്ക അങ്ങനെ അതൊക്കെ കൊടുന്നരും. ഇവടെ ഞങ്ങള് വീട് ട് ത്ത് വെച്ചതാണ്. അപ്പതില് പിന്നെ ഇപ്പം ഇങ്ങനെ ഓരോ തൈകളൊക്കെ കുഴിച്ചിട്ടിട്ട്ണ്ടാവാൻ ആയിട്ടില്ല റംമ്പൂ ട്ടാൻ ഉംമാങ്ങ അങ്ങനെ
ഇങ്ങള് ഇങ്ങനെ വീട് ട്ക്കാന് അവ്ടന്ന്ങ്ങനെ സ്ഥലം വാങ്ങിങ്ങാണ്ട് വീട് ഇട്ത്തതാണോ അതോ ഇങ്ങളെ പറമ്പില് വീട്ടിലില്ലെ ആ വാങ്ങിയതാണ്ല്ലേ അങ്ങനെ. ഞങ്ങക്കും ഇപ്പങ്ങൻത്തെന്നെ. ആഹ് ഏഹ് സ്ഥെ ആഹ് പക്ഷെ ഇങ്ങള് അയില് വീട് ഇട്ത്തീല്ല ല്ലെ.
അയ്ല് വെച്ചിട്ടില്ല. അത് തറവാടില് തറവാട് ഇവൽക്കെന്നെ ചെറിയ മോനാണ്. ഇമ്മി
ആഹ് ആഹ് ആഹ് ആഹ്.
മരിച്ച്ക്ക്ണ്. അപ്പൊ ചെറിത ചെറിയ മോനാണ്. അപ്പൊ പിന്നെ തറവാട് പയേ മൊ മോഡലായിറ്റ്.
ആഹ്
അപ്പ പിന്നെ അവിടെക്ക് റോഡില്ല വയ്യ് ഇണ്ടായില്ല്യ.
ആഹ് ശരി ഉം ഉം ഉം ഉം.
അപ്പൊ പിന്നെ ഞങ്ങളതിന്ന് കൊർച്ച് വിറ്റിട്ട് പിന്നെ സ്ഥലെട്ത്തു. വേറെട്ത്ത്. റോഡ് നല്ല റോഡ്ള്ള ഏരിയേല്. വെള്ളൊക്കെള്ളെ.
ഞങ്ങക്കിപ്പ ഇ തുപോലെ ഞങ്ങളെ സ്ഥലത്ത് ഞങ്ങക്ക് വീട് ഇട്ക്കാൻല്ലെ സ്ഥലല്ല. ഞങ്ങള് ഇവടെ ഞങ്ങള് ഈ വീട് നിക്ക്ണ ഈ സ്ഥലന്നെ ഉള്ളു. പിന്നെ ഞങ്ങള് പ്പൊ വേറെ വാങ്ങിയതാണ്.
വാങ്ങിയാ. വാങ്ങി കേറ്റുമ്പോ അത് ഇതാവും ചെയ്യും. നമ്മള് പൈ
ആഹ് അത് പ്പം നമ്മള് സ്വർണം വെച്ച്ങ്ങാണ്ട് വാങ്ങി. പിന്നെ ഇഞ്പ്പോ ഞമ്മള് ഇഞ് പിന്നെ നമുക്ക് ഇനി എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇ വേറെ ഒന്നുമമന്ന് തുടങ്ങണോ അല്ലങ്കി പണ്ടണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചങ്ങാണ്ട് നമുക്ക് ക്ക്കേൾക്കയാണെങ്കിൽ പറ്റന്നാവും
ഇൻ്റതും വിറ്റ് ക്ക് ണ് ന്റ തും ഫുളള് വിറ്റ് ക്ക് ണ് പിന്നെ പണി അങ്ങനെ ഏകദേശം കഴിഞ്ഞിക്ണ്
ആഹ്
എല്ലാരും ഇനി കോണിന്റെ അങ്ങനത്തെ പണി കോണിന്റെ ആളമറന്റെ
ആഹ് ആഹ്
ഇത് വെക്കാണ്ട ഡോർ വക്കാണ്ട് ആൾമാരന്റെ കബോർഡ ആള് പിന്നെ കൊണിന്റെ പണി അങ്ങൻ ത്ത ആ ചെറിയ ചെറി കുറച്ചു പണി കളൊക്കെ ഉണ്ട് ഇങ്ങനെ അപ്പ
ഉം പിന്നെപ്പോ എന്താ
പിന്നാ
ഇന്ന് മഴല്ലട്ടോ ഇന്ന് മഴ നല്ല വെയില് ആയിരുന്നു പക്ഷെ മൂടലൊക്കെ ണ്ടായിനി പിന്നെ നല്ല വെയില് വെയില പറിയുമ്പോ പെരും വെയില് അല്ല ആ ഇന്നലെ കുറച്ച് മഴയുണ്ട് വൈകുന്നേരല്ലേ ഒരു രാവിലേക്കായിട്ട് അല്ല ഒരു ഉച്ച തിരിഞ്ഞതിന് ശേഷം ഉച്ചതിരിഞ്ഞതിന്റെ ഒരു ആ ആ ഇവിടെണ്ടയ്നി ഉച്ച തിരിഞ്ഞതിന് ശേഷം എന്നാ വൈകുന്നേരം ആയപ്പോത്തിന് അത് തീർന്നും ചെയ്ത് ണ് വൈകുന്നേ രായപോൾതിന് അത് ആ അപ്പൊ പെയ്തിട്ടില്ലേ? ഇവിടെ നല്ല ഇന്ന് പെയ്തിനി ഇന്നലെ പെയ്തിട്ടുണ്ട് ഇനി നല്ല മഴ ഒരു ഉച്ച തിരിഞ്ഞതിന്റെ ശേഷം. ഒരു ഒരു മൂന്ന് മണി ആ ഒരു സമയത്ത്.
ആ ഇവിടക്ക അങ്ങെ നല്ല കാറിണ്ടായിട്ടോള്ളൂ ചോറേ ചെലോടത് കൊക്കെപെയ്ത് ക്ക്ണ്ണ്, ഞാൻ ഇന്ന് ഞാൻ പുറത്ത് പോയാ ല്ല അപ്പൊ അവിടൊക്കെ വെള്ളം കാണുന്നുണ്ട്, ഇന്നലെ പെയ്തെ തോട്ടുമ്മലൊക്കെ, ആ
ആഹ് ആഹ് അത് ഓരോ ഭാഗത്തക്കാണല്ലോ ഇനി മഴ എല്ലായിടത്തും ഒരു പോലല്ലല്ലോ?.
ആഹ നമ്മള് എടുത്താന് പയ്യല ഇല്ല അപ്പൊ നമ്മള ഇവിടെ കുറച്ച് ഇത്ണ്ടാവുമല്ലോ വാഡ വാർഡടിസ്ഥാനത്തിലൊക്കെ, അങ്ങനെ പെയ്യലില്ലെ പണ്ടു അങ്ങനെ കാണാ ഇപ്പ അങ്ങനെയണേ ഒക്കെ വേർ തിരിച്ച് കണാ
പിന്നെന്താണ് എല്ലാ സംഗതി അങ്ങനെ തന്നെയാണ്. ഉം ഇപ്പൊ ഞ്ഞിപ്പോ ഇനിപ്പോ ഒരു കല്യാണം നോക്കാണെങ്കില്?. പണ്ടൊക്കെ ഒരു കല്യാണം അന്വേഷിക്കണ ചെറുക്കന്മാരാണെങ്കില് നമ്മ അവക്ക് പെണ്ണിനെ എങ്ങനെയാലും കിട്ടും, അല്ലെ. നല്ല ചുറുക്കില്ല പെണ്ണിനെ എങ്ങനെയായാലും ഓൽക്ക് കിട്ടും, എ ഇപ്പൊ പെണ്ണിനെ കിട്ടാനില്ല ഇനിയിപ്പോ ഏതെങ്കിലും ഒരു. ആ ഏത് പെണ്ണായ മതി ആകുട്ടിക്ക് ഏതെങ്കിലും ഒരു പെ ആ ഉണ്ടാവും. അതന്നെ ഒരു പെണ്ണായ മതിന്നില്ല ഒരു ഇത് അതില് വരുയെ എത്തിട്ടുണ്ട്, കാരണം ഇത് കിട്ടു ഒന്നാമത് എന്താ അറിയോ? പെൺകുട്ടികൾക്ക് വിദ്യാഭാസം ഉ ണ്ടായി ആയി തുടങ്ങി, മറ്റേ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ പത്താം ക്ലാസ് ക കഴിഞ്ഞു പ്ലസ് ണ്ട് പ്സ ടു കഴിഞ്ഞ പിന്നെ കല്യാണം നിർബന്ധമാണ്. പിന്നെ അങ്ങനത്തെ മേലേക്ക് ഒരു പഠനം അവിടെ വരുന്നില്ല. ഈ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പോ കുട്ടികള് ഒന്ന് പഠിച്ചാണ് ഏത് കുട്ടികളും പഠിക്ക
പിന്നെ ഈ ഒരു പഠി കത്തുമ്പത്തേെ പിന്നെ ഈ ഓരോ ഓലക്ക് പറ്റിയ ഓല് കണ്ടുവെച്ചിട്ടുണ്ടാവും അപ്പൊ പിന്നെ ഈ ചെക്കന്മാർ ഇതാവും ചെയ്യും. പ ഈ ചെക്കന്മാർക്ക് വയസ് കൂടുക എന്നല്ലാതെ
അതെ പെട്ടെന്ന്പ്പോ കല്യാണം കഴിയയാണെങ്കിൽ ഒന്ന് ആഹ ആഹ സംഭവമാണ് പതിനെട്ട് വയസിൽ ഇരുപത് വയസിൽ ഒരു കല്യാണം പെൺകുട്ടിന്റെ കൈയാണെങ്കില് അത് ഈ സ്നേഹിച്ചാണ്ടോ അങ്ങനെ എന്തെങ്കിലയിരിക്കും
അതന്നെ ഉം രണ്ടും ആങ്ങ്ണ്ടും, ഇങ്ങണ്ടും
ഉം ഇപ്പൊ അങ്ങനെയാണ് ഇപ്പൊ എല്ലാവർ പ്പോ ഒന്നാത് കാലം.
ആഹ കാലക
ആദ്യം ആണുങ്ങൾക്ക്, പെണുങ്ങൾക്ക് ഡിമാൻഡ ആയി. കാലം മാറാന അനുസരിച്ച് ഒന്ന് വിദ്യാഭ്യാസം കൂടി ആഹ അതെ, പിന്നെ മക്കള് സ്കൂളൊക്കെ പോണ് പിന്നെ അവിടെ ണ്ടാ സ്കൂളൊക്കെ
ആഹ സ്കൂളു കൂടെ അടുത്ത് തന്നെയാണ്. കോളേജ് ആഹ കോളേജ് ഉണ്ട്, ആഹ
ആഹ ആഹ ആഹ ഞങ്ങക്ക്പ്പ സ്കൂള് മദ്രസ ഒക്കെ കുറച്ചൂടെ പോണം ഒരു പതിനഞ്ച് മിനിന്റെ ദൂരമൊക്കെ പത്തിരുപത് മിനിറ്റ് ഒന്നും പറയാ, അംഗൻവാടിക്കുണ്ട് അതേപോലെ ദൂരം. ഇനിയിപ്പോ മോൻക്ക് മോനെ ചെറുത് മൂന്ന് വയസ്സായി അങ്കൻവാടിക്ക് ആക്കേണ്ട പ്രായമാണ് ഇനി ചേർക്കണം എന്നുണ്ട്, ഈ ഒരു ജൂൺ.
രാവിലെ ആഹ മഴയും ഒക്കെ കണ്ടഞ്ഞ ഇപ്പ മഴന്റെ ഇതും ആയില്ലേ?. പോവാനും നീച്ച് രാവിലെ നീച്ചുവോ?.
ആഹ് കുഴപ്പമില്ല. എണിക്കുന്നതിനി ഇടടെയന്നും കുഴപ്പമില്ല പക്ഷെ ഇതെന്താ പറയാ ഞങ്ങക്ക് മഴയാവുമ്പളേ ഞങ്ങള് വീട്ന്ന് പറഞ്ഞത് പാടത്തിന്റെ ഏരിയാണ് അത് നല്ല വഴിക്കണത് പേടിയാണ്. ഈ പാടത്തിൽ കൂടെ വേണം, ഞങ്ങക്ക് ഈ അംഗൻവാടിക്ക് എത്താന്. ഈ പാടം. ഫുൾ റോഡില്ല അങ്കണവാടിക്ക് റോഡ്ചാല് ആദ്യയി പാടത്തിന്റെ വരമ്പ് അങ്ങേ തലം വരേ. പോയന്റെ ശേഷം ഒരു റോഡ് കെട്ടാണ്. പിന്നെ റോട്ട്മക്കൂടെങ്ങനെ പോവും ഏഹ്.
മഴ പെയ്യുമ്പോന്തയ്യാ.
മഴ പെയ്യുമ്പോൾ അങ്ങനെ.
മഴ നല്ല അപ്പൊ പാട.
മഴ നല്ലോംണ്ടെങ്കിൽ ചിലപ്പോ പാടൊക്കെ ആഹ ഓഹ പാടം നിറഞ്ഞ ഞങ്ങളെ മുറ്റ. ന്റെ അവിടെ വരെ എത്തലൊക്കെണ്ട് ന്ന അയ്ക്കോട്ടെ ഞാൻഞ്ഞിപിന്നെ വിളി.
അപ്പ ഉഹ് ഓക്കെ ഓക്കെ.
അഹ്‌ ന്ന ശരി.